ഹലോ ഹലോ
ഹലോ
ആ കേക്കാമോ
ആൾക്ക് എന്താ ഇവിടെ ഭയങ്കര ഡിസ്റ്റബൻസ് ഉണ്ടല്ലോ
ആറേഞ്ച് മഴ പെയ്യുവാണ് മഴേ ഉം മഴ ഉണ്ടോ
ഇല്ല എപ്പ ഇവിടെ മഴ നിന്നു രാവിലെ നല്ല മഴയായിരുന്നു ഇവിടെ കുട്ടികള് സ്കൂളക്കെ പോണ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു പി ഉച്ചക്കൊക്കെ ആയിട്ട് ഒരു ഒഴിവു ഉണ്ടായിട്ടില്ല അപ്പൊ മഴൊക്കെ തോർന്നു കൊറെേ സമ്മാനങ്ങളൊക്കെ കിട്ടി വീട്ടിലുള്ളവർക്ക്
അയെന്തുപറ്റി പനിയാണോ
പനിയെല്ലടോ വെഴുക്കി വീണിട്ടേ കാലൊക്കെ ഇവിടത്തെ ഉമ്മ വഴുക്കി വീണിട്ട് കാൽമാകെ മുറിയായി പ്ലാസ്റ്ററൊക്കെട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നിരിക്കപ്പൊ
ആഹാ പൊട്ടലുണ്ടോ
പൊട്ടലുണ്ട് കാലിന് പൊ ട്ടലുണ്ട് വയസ്സായ ആൾക്കാരു അല്ലേ കാലിനാണ് പിടിച്ചു കൊണ്ടോണ എല്ലാ കാര്യങ്ങളും ഒ കാല് നെലത്ത് കുത്താൻ വയ്യ അങ്ങൻത്തെ സൈ. - വയ്യാത്തെ വേദനായിട്ടിരിക്ക
ആ ആ
അപ്പം പൊട്ടല്ണ്ട്ന്നാ പറഞ്ഞത്
ആഹ് ശരിയാ ആഹ് വണ്ണുള്ള ആളൊക്കെയാണോ
ഇല്ല്യ ഇല്ല്യ വല്ല്യ ഇല്ല അധികം വണ്ണല്ല്യാത്താള തീരെ വണ്ണല്ല്യാത്ത
അങ്ങനെ കൊഴപ്പല്ല്യ നമ്മുക്കൊന്ന് താങ്ങി പിടിച്ച്
ആ എത്ര തടില്ലാന്നുണ്ടെങ്കിലും ആൾള് കൊഴഞ്ഞിണ്ടെ- ങ്കിലോ അല്ലങ്കി ഇങ്ങനെ വെയ്യാണ്ടായാളെ ണ്ട് താങ്ങ്യാണ്ട് കിട്ടൂല്ലല്ലോ ന്നമ്മക്ക്
വേറാരുണ്ട് വീട്ടില്
വീട്ടില് മൂന്ന് മക്കളുണ്ട് പിന്നെ ഹസ്ബൻ്റുണ്ട്. ഉപ്പിണ്ട് ഉമ്മണ്ട് ആ കുട്ടിയളൊക്കെ സ്കൂള് പോയീ. ഓലേറ്റ്ള്ള യുദ്ധൊക്കെ കഴിഞ്ഞ്പ്പൊന്ന് ഫ്രീ ആയി ഇവിടെ എടുക്കാണ് പിന്നെ അയിന്റെടക്ക് ഉപ്പാന്റെ കൈമന്ന് മുറിയായി മടാള് തട്ടീട്ടേ അപ്പോ കയ്യിമ്മെ അതും കെട്ട്ണ്ട് ര ണ്ട്വെര്ല് പറ്റ മുറിയിട്ട്ണ്ട് കട്ട പെയ്ക്ക്ണു ഡ്രസ്സയ്ത് വന്നപ്പോ ആ അവര് പത്ത റുപത്തഞ്ച് വയസ് ശയ് ഉം
ഉം ഊണ് കഴിച്ചോ കഴിച്ചു ണ്ട് ഇപ്പം കഴിച്ച് കഴിഞ്ഞതേ ഒള്ളൂ കഴിച്ച് കഴിഞ്ഞതേ ഒള്ളൂ
അതെ ഏഹ് ഞാൻ കഴിച്ചില്ലാഅപ്പൊ ഒക്കെ റെഡിയാക്കിട്ട് ഒക്കെ ടേബിളടെ ണ്ട് ഹസ്ബൻ് ഇപ്പോ വരും വന്നിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഒരുമിച്ച് കഴിക്കുക വിചാരിച്ച കുട്ടിയളൊക്കെ പോയി പിന്നെ നമ്മൾ ഒറ്റക്ക് ഇരുന്നിങ്ങനെ കഴിക്കുമ്പോ എന്തോ ഇതാണ് അപ്പോൊ ഹസ്ബൻഡ് കൂടെണ്ടെിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലോ അപ്പൊ ഒരുമിച്ചച്ച്ിരുന്ന് കഴിക്കാന്ന് വിചാരിച്ച് അപ്പൊ അവർക്കും സന്തോഷം നമ്മുക്കും സന്തോഷം ഹ ഹ ഏ
ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ കഴിച്ചോ
ആ അവർക്കൊക്കെ കൊടുത്ത് മരുന്ന്എടുക്കണ്ടല്ലേ കാൽമെ മുറിയായിരിക്കല്ലേ അപ്പൊ അവർക്കൊക്കെ കൊടുത്തു അപ്പൊ നടക്കാൻ വയ്യ അപ്പൊ റൂമ്ക്കന്നെ അങ്ങനെ കൊടുന്ന് അങ്ങനെ കൊടുത്ത്ക്കാണ്
എന്തായാലും കുറച്ച് ദിവസത്തേക്ക് പണിയായല്ലേ
ആ അതന്നെ പതിനഞ്ചീസത്തിന്
ആ ആ സത്യ സത്യപർഞാ നമ്മക്ക് അവരും കൂടെ ഉള്ളപ്പോ വല്യ ഹെൽപ്പ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരു
ആ അതെ എല്ലാം ചെയ്ത് നമക്ക് നമക്ക് അവര് കട്ടെയ്യാൻ നമുക്ക് ഉണ്ടാക്കാ അല്ലല്ലോ പ്രിപ്രേശനല്ല പണി അതൊക്കെ കട്ടീതൊ സെറ്റാക്കി തന്ന നമുക്ക് അത്ണ്ടാക്കാനൊരു പണില്ല്യ ഒക്കൊന്ന് സെറ്റായി അടക്കി പെറ്ക്കി കിട്ടാ ക്കാനാണ് പണിയുള്ളൂ ഒക്കെ സെറ്റായി കിട്ടിയാ ഇണ്ടാക്കാൻ നമുക്കൊരു പണീല്ല്യല്ലോ
ആ ചെലവര് നമ്മളെല്ലാം ആ ചെലവർക്ക് നമ്മളെല്ലാം അരിഞ്ഞ് പറിക്കി ആ കൊടു അപ്പവരങ്ങ് ചെയ്തോളും ചിലർക്കത് ഇഷ്ടാവും
ആഹ ഇവിടെന്താ വച്ചാല് മീനൊക്കെ ഉണ്ടെ മീനൊ ക്കെ കട്ടാക്കി തര അതേപോലെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കൂടെ കൂടൊക്കെ ചെയ്ത് തരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനൊ ക്കെ എളുപ്പമാണല്ലോ അങ്ങനെ അങ്ങനെ ഇന്ന് ഇപ്പെന്താ
ഉച്ചക്ക് ഞാൻ തീയലും മുട്ടപൊരിച്ച ഞാൻ വർക്കെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇച്ചിരി ലേറ്റ് ആയി പോയി എഴുന്നേക്കാന് അപ്പോം അച്ചാറും മു ട്ടപൊരിച്ചതും തീയലൂണ്ട് പിന്നെ ഞാൻ ദന്താശുപത്രിയില വർക്കയ്യുന്നെ ഡോക്ർ ഒക്കെണ്ട് നമ്മള് അവര് ഒന്നിച്ചിരുന്നാ കഴിക്കുന്നേ ണ്ടായിരുന്നു മാങ്ങാച്ചാറുണ്ട് മീൻ കറിയിണ്ടായിരുന്നും ആ അങ്ങനെയാ എല്ലാരോടും ഒന്നിച്ചിരുന്ന് കഴിക്ക പിന്നെ വൈകിട്ട് അഞ്ചര അഞ്ചേ മുകളൊക്കെ ആവുമ്പത്തേക്ക് വീട്ടിലെത്തും പിന്നെ രണ്ട് പേ രിണ്ട രണ്ടുവേരും മോളൊമ്പതില് പഠിക്കുന്നു മോനു മൂന്നില് പഠിക്കുന്നു.
ആ എന്റെ മൂത്ത മോന് ഒൻപതിലാണ് പഠിക്കണത്. ആ രണ്ടാമത്തെ ആള് അഞ്ചിലായി ചെറിയ ആള് യു കെ ജി. ജിലായി.
ആ അവരാ ആ രണ്ട്പേരും ഇതുവരെ കൊഴപ്പല്ല്യ
ഉം ഉ അങ്ങനെ പോട്ടെ നമ്മളും കൂടെ നിന്നു കൊടുത്താല് അവരങ്ങനെ പോയിക്കോളും. നമ്മടു അവർടെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലേ അങ്ങനെ പോയിക്കോളു നമ്മള് ശ്രദ്ധ വിട്ടാ അവർ
നം അതുകൊണ്ട് നമ്മുടെ കാര്യത്തിന് സ സമയില്ല ഒന്നും രാവിലെ ഔ നാലുമണി നാലര ആവുമ്പഴത്തേക്ക് എഴുന്നേറ്റ് എല്ലാം ഒതുക്കി ഒരാൾക്ക് ഏഴര ആമ്പഴത്തേക്ക് വണ്ടി വരും അത്കഴി ഞ്ഞിട്ട് പിന്നെത്തരിക്ക വൃത്തിയാക്കലു തുണിയലക്കല്ല അപ്പോഴത്തേക്ക് ഇളയാള് അയാടെ കാര്യങ്ങൾ നോ ക്കിയ റെഡി ആയിക്കോളും അ ആ ന്ന ആ പിന്നെ ചെന്ന് വൈകിട്ട് ചെന്നാലും തൂത്ത് വാരാനുണ്ട് വൃത്തിയാ കിടു വെളക്ക് കത്തിക്കുന്നേന് മുമ്പ ഒന്നു വൃത്തിയാക്കി പിന്നെ തുണിയൊക്കെ പിന്നെ ആ
വരെ തീരെ റസ്റ്റ്‌ ഇണ്ടാവില്ലല്ലോ നമ്മുക്കെന്നും കുട്ട്യേളെ രാവിലണ്ട് പറഞ്ഞ് ആ നേരത്ത് ഭയങ്കര ബിസി ആയിരിക്കും ആ പോണ ഇടേകൂടെ ഞാനെന്താ ച്ചെ ചെയ്യ മോൾക്ക് ചോറു കൊണ്ടോണം അപ്പൊ അയിന്റെ എടെകൂടെ ചോറും കൂട്ടാനും കറിയൊക്കെങ്ങനെന്നൊക്കെ പെട്ടന്ന് റെ ഡിയാക്കും. ന്നാ പിന്നെ അവരെ പറഞ്ഞെയച്ചിണ്ടേൽ കൊറച്ച് റെസ്റ്റെയ്യും ന്നിട്ടേ പിന്നെ അടുത്ത പണിക്ക് നി
രാവിലെ അതുകൊണ്ട് എല്ലാങ്ങാവും പെട്ടെന്ന്
ആ അതെ അതെ
ഒന്നിച്ചങ്ങാവും.
ആ ഒന്നിച്ചന്നെ അങ്ങട് ഉം വാക്ക്പോ അടു ക്കളേത്തെ നീങ്ങാനല്ല പണിയ വാക്കിള്ളത് ഒതുക്കി അടിക്കാനും തൊടക്കാനും മെറ്റടിക്ക അതേപോലെ അലക്കാനൊക്കെ അയിനൊക്കെയാണ് സമയം വേണ്ടത് നമ്മക്ക് അടുക്കളയില് നന്നാക്കാനല്ലല്ലോ സമയധികം വേണ്ടത് നമ്മളടുക്കളേല് ആവുമ്പോ നമ്മള് ഒരു പണിടെ കൂടെ തന്നെ പലേ പണികളും ഒരുമിച്ച് ചെയ്യും അങ്ങനല്ലേ അതെ ആ ഇത് അങ്ങനെ ആവുമ്പോ ആണുങ്ങളൊക്കാണെങ്കില് അവരൊക്കെ അടുക്കളയിലാക്കിയ അവരൊക്കെ ഉണ്ടാക്കും നമ്മള് ഒരീസം വെച്ചിണ്ടാക്കണ സാധനങ്ങള് അവര് ഞമ്മള് പത്തീസം വെച്ചിണ്ടാക്കണത് അവരൊരീസം കൊണ്ടിട്ട് കഴിക്കും അങ്ങനെയൊക്കെ
ചെയ്യുവോ എന്തേലും ഹെൽപ് ചെയ്ത് തരുവോ
ആ ഇണ്ടാക്കൊക്കെ ചെയ്യൂട്ടോ ഇപ്പൊ കട്ടെയ്യാനാണ് നമ്മളെ ഒരു ഗസ്റ്റ് വരെ അല്ലെങ്കിൽ എ എതലും ഒക്കെ പെട്ടെന്ന് നമുക്ക് വെയ്യാന്നുണ്ടെങ്കിലൊക്കെ കട്ട് ചെയ്ത് തരാനാണെങ്കിലൊക്കെ ഇതാക്കി തരും അവർക്ക് വെക്കണതായ അവരുടേതായ കാര്യങ്ങൾ ചെയ്യും പിന്നെ പെട്ടെന്നക്കെ നമ്മളറ്റ് വണെങ്കിൽ നമ്മള ഇന്നും തൂത്തുപാരി തുടക്കണംൊക്കെ ആയിരിക്കും പക്ഷെ െഫ് ഷോക്കേഴ് അങ്ങനെ നമ്മള് തുടക്കൊന്ന ഇല്ലല്ലോ അങ്ങനൊക്കൊണെങ്കിലൊക്കെ അതൊക്കെ തുടക്കാനും ഇതാക്കാനും ഒക്കെ അവർ കൂടും അടുക്കളയില് നമ്മുക്ക് പല പണികൾ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും ഇത് അടുക്കളയിൽ വന്ന ഇടെ ഇനയാളില ഒന്നും അത് നമുക്ക് നടക്കല്ലോ അങ്ങനെൊക്കെ ആവുമ്പോഴൊക്കെ ചെയ്തു തരാറുണ്ട്ട്ടോ
പിന്ന കാര്യംന്ന് വച്ചാൽ നമ്മൾ എന്നന്ന് നമ്മള് ചെയ്യും പക്ഷെ ഒരു ദിവസം ജെൻറ്സ് ചെയ്യുന്ന ഫുഡിന് ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ എത്ര ചെയ്താലും അദ്യ
അതെ അതെ അതെ അതെ അവരുണ്ടാക്കുന്ന ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് തന്നെ അത് പറഞ്ഞ അവര നമ്മൾ നമ്മള യഥാത്തിൽ ഉണ്ടാക്കുന്നു നമ്മള് ഫോണില് നോക്കിട്ടും അങ്ങനെ അങ്ങനെൊക്കെ ഉണ്ടാക്കിയാലും അവരുണ്ടാക്കണേല് വേറ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അത് ശരിയാണ് അത് ശരിയാണ്
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾീഈ രാവിലെ തട്ട് വൈകുന്നേരം മര
എനിക്ക് എനിക്ക് പൊതുവേക്ക്െ എനിക്ക് പൊതുവേ ഇഷ്ടല്ലേ ഞാന ഉണ്ടാക്കിയത് കൂട്ടുമ്പൊക്ക് പൊതുവേ ടേസ്റ്റ് തന്നല്ലോ ഞാൻ ആൾുണ്ടാക്കി തരുമ്പോ ഞൻ പറയും ഇ ൊ ഒരു മുട്ട പറക്കയാണെങ്കലും പറയാ എനിക്കും കൂടെ വേണെന്ന് അപ്പൊ അവരുണ്ടാക്കി തരുന്നെ വേറൊരു ഇഷ്ടാണ് അപ്പൊ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും ചെലപ്പെന്റെ മൂത്ത മോന അങ്ങനെത്തന്നെ ചോറിനൊക്കെ മീനൊക്കെ മസാല കൂട്ടി വച്ച്ണ്ടേല് അല്ലേല് മുട്ടക്കെ ഒറ്റക്ക് മുട്ട ഉള്ളിയൊക്കെ ക ട്ടെയ്ത്ട്ട് അവു ഒരു ഇങ്ങനെ ഇണ്ടാക്കും അപ്പൊ അവനുണ്ടാക്കി തര്ന്നപ്പോലെ നല്ല ടേ സ്റ്റണ്ടേന്നു ഇന്നാ ഇമ്മച്ചീനെ ഓൽക്കും ഇഷ്ടാണ് ഗ്യാസിലൊക്കെ ഇണ്ടാക്കാന് കുറച്ചൊക്കെ അവനുണ്ടാക്കും അല്ല ഞങ്ങക്ക് മുട്ടച്ചോറു പോലൊക്കെ ആക്കിട്ട് മൂപ്പരാൾ ഉണ്ടാക്കി തരും ട്ടങ്ങള് അങ്ങനെ ഒരുമിച്ചൊരു പാ ത്രത്തിലന്നെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ കഴിക്കു ചെയ്യും നല്ല രസാണത്
അതൊരുതില് നല്ല താ കാരണം ഇപ്പ ഈ ഇങ്ങനൊന്നും ആരും ഇല്ലല്ലോ എല്ലാരും എല്ലാവരുടെ കാര്യവായിട്ട് ഓടിയൊക്കെ പോവുമ്പൊ പിള്ളേർ പിള്ളേരുടെ ലോകത്ത് ഹസ്ബൻഡ് ഹസ്ബന്റ്ന്റെ ലോകത്ത് വൈഫ് ഒന്ന് കൊറച്ച് അവരുവായിട്ട് മിങ്കിളെയ്ത് പോവുമ്പളത് കൊറേ നല്ലയാ പിന്നെ പിന്നെ പണ്ടുള്ളോര് പറയുന്നൊരു കാര്യം പിന്നെ നളപാചകം എന്ന് പറ്ഞ്ഞാ അവര് ഒ നമ്മള ഒത്തിരി ഇൻഗ്രീഡിയൻറ്സ് വാ ഇണ്ടാവും അവരെല്ലാം ലിമിറ്റിലായിരിക്കും ചേർക്കുന്നെ പക്ഷേ ഭയങ്കര ടേസ്റ്റാ
ടേസ്റ്റായിരിക്കും അതേപോലെ നമ്മള് ഭ ക്ഷണങ്ങനെ ടേബിള്ളൊക്കെ കൊണ്ടക്ക് നമ്മളൊക്കെ ഉണ്ടാക്കീട്ട് ആടെ റാക്കിലൊക്കെ വെച്ചിട്ടണ്ടേ ല് ഞാൻ പ്ലേറ്റ് എടുക്കുമ്പോത്തിന് അവര് ഗ്ലാസ് എടുക്കും കറി വളമ്പി വെച്ചതൊക്കെ കൊണ്ടോക്കും ടേബിളിലൊക്കെ സെറ്റെയ്ത് വെക്കും അങ്ങനെ നമ്മളൊക്കെ റെഡിയാക്കി കൊടുത്തൊക്കെ ഒക്കെ സെറ്റാക്കി വെക്കുവൊക്കെ ചെയ്യും ഹെല്പ്പൊക്കെ ചെ യ്യും വെയ്യാന്നുണ്ടേ മോന പാത്രമൊക്കെ കഴുക്കിത്തരും ഒക്കെ ചെയ്യും മൂത്തമോനെ ര
അത്യാവശ്യം ആൺകുട്ടികളായാലും പെൺകുട്ട്യേളാ ഞാൻ വീട്ടില് കൊച്ചാൾക്ക്
അവരാര് കഴിച്ചപ്പാത്രം അവരെന്നെ മോറും ഞങ്ങള് വീട്ടിലൊക്കട്ടെ ഞങ്ങളങ്ങനേണ് അതെ അതെ അവര് കഴിച്ച പാത്രങ്ങള് അവരന്നെ കഴിക്ക അവിടെ ക്ലീനാക്കു ചെയ്യും ന നമ്മുക്ക് വെയ്യാന്നുണ്ടേ കൂടെ നമ്മള് അവിടെ വെച്ചാപ്പോ അവര് കഴുക്കും അവിടെ ടേബിളൊക്കെ തൊ ടച്ച് ക്ലീൻ ആക്കും ഒക്കെ ചെയ്യും ആഹ് ആൺകുട്ടികളാണ് പെൺകുട്ടികളാണ് വെച്ചിട്ട് ജോലിക്കുള്ള വേർതിരുവൊന്നു എല്ലാര്
അഹ് നാളെ നമ്മള് പ്രായയാലൊ അല്ലെങ്കി ആൺപിള്ളേർക്ക് ഒരു ഒരു പാർട്ണർ വന്നാല് ശരിയാ അവർക്കൊരു മൈന്റുണ്ടല്ലോ അയിന്റെ എടുത്താല് ഞാൻ ഇങ്ങനായിരുന്നു അല്ലെ വാപ്പ ഇങ്ങനായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു അതൊരു ബോണ്ടാണ് അ അങ്ങോട്ട് ഇങ്ങോട്ടുള്ളൊരു ബോണ്ടാണ് നല്ല രസല്ലേ ഉം പിന്നെ ഇനിപ്പ വൈകിട്ട് എല്ലാരും വരും ഫോൺ കൊടു ഞാൻ കൊടുക്കും ലിമിറ്റിലാ ലിമിറ്റിലാ കൊടുക്കും ഉം ഒരു നൈറ്റിലൊക്കെ പഠിച്ചൊക്കെ
ആ അതെ അതെ ഞാനും കൊടുക്കും ഇത്ര സമയ ആയ പത്ത് മിനിറ്റ് ഇത്ര സമയ ആയ തരണന്ന് പറ് ന്ന സമയം വെച്ച് ആ സമയം വന്ന എനിക്കിങ്ങട്ട് കൊണ്ടന്ന് തരണം പ
ഉം ഉം അല്ലന്നുണ്ടെ നമ്മള് ഓക്കെടാ ഓക്കെ ശരി ശരി ഓക്കെ